ഹലോ കേക്കാവോ ആ എന്തെടുക്കുവാ ആ മഴ പെയ്തോ?
ആ മഴ പെയ്തു. അത് അടുത്തില്ലേ ഉം അവിടെയോ ആണോ ആ ചായ കുടിച്ചോ?
ആ ചായ കുടിച്ചു അവട കുടിച്ചോ?
ആ അവടെ കുടിച്ചു.
ആ എന്താ സ്പെഷ്യല്?
നെയ്ച്ചോറും ചിക്കനുവാ ആടെ.
ആഹ് അടിപൊളി ഇവിടെ ഒന്നും ഇല്ല ചോറും കറികളും.
എല്ലാരുക്കെ എന്തിയെ?
എല്ലാരും ഇവിടെ ഒണ്ട് അവിടെയോ?
ആഹ് ഇവിടെ എല്ലാരും ഒണ്ട്. സുഖാണോ ആ കറണ്ട്‌ ഇണ്ട് കറണ്ട് ഇണ്ട്.
ആഹ് ഞങ്ങക്ക് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് പോയിട്ട് ഇപ്പ വന്നേ ഉള്ളു. ആഹ്
ചക്കിക്ക് സുഖാണോ?
എന്തോ?
കുഞ്ഞാവക്കൊക്കെ സുഖാണോ?
സുഖാരിക്കുന്നു അവിടെയോ?
അവിടെ ഇവിടെല്ലാം സുഖാ യിട്ടിരിക്കുന്നു. ഫുഡ്‌ കഴിക്കാറായില്ല. ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ആഹ് ഏഹ്
നാളെ ഹർത്താലാണോ?
ചേട്ടായിക്ക എന്തെ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്‌ പറഞ്ഞോളൂ
ആഹ് നാള ഹർത്താലാണോ
ന്നുന്നു
ആഹ് അങ്ങനെ പറയുന്നൊണ്ട്
ആഹ്
ആഹ് നാളെ പെരുന്നാളാണല്ലോ അല്ലേ ആഹ്
കേട്ടില്ല ആഹ് ഞാന് സാധ നാളെ പെരുന്നാളാ എന്തേലും വാങ്ങി പോണ്ടേ
ആഹ്
വാങ്ങിക്കാൻ പോന്ന
അതേല്ലേ ആഹ് എത്ര പോണന്ന് വിചാരിച്ചതാ
ഞാൻ നാളെ ഒരു സ്ഥലത്ത് പോണ അറിയാത്തൊണ്ട്ങ്ങനെ കൺഫൂഷൻല് നിക്കുവ ഞാന് ഇവിടുന്ന് കൊറച്ച്
ആ
അപ്പൊ അങ്ങനെ പോകാന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോണ് ഇപ്പൊ ന്യൂസ് കണ്ട ഹർത്താലാന്ന ഇങ്ങനെ കേട്ടു
ആ ഫാമിലിയായിട്ടാ
ആ ഫാമിലി ആയി ട്ട് പോകാന്ന് വിചാരിച്ചു വെക്കേഷനൊക്കെല്ലേ അങ്ങനെ ആ അതെതെ അതെ വെക്കേഷൻ എവിടെങ്ക പോയോ
വന്നേള്ളൂ
അതേലേ ആ നിങ്ങളടെ നാട്ടില് പാർക്കൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ ആ നമ്മുടെ ഇവിടെ ഞങ്ങളടെ ഇവിടെ കുറവ ഞങ്ങ പുറത്തോട്ട് പോണം നമ്മുടെ നാട്ടിലില്ല ആ ഞങ്ങളടെ നാട് ഇച്ചിരി ദൂരയാ കേരളത്തിൽ തന്നെയാ ആ
ഇപ്പെന്താ ജോലിയെന്താ?
ജോലി വീട്ടിൽ തന്നെ എവിട് ടെ പോകുന്നൊന്നുവില്ല മക്കടെ കൂടെ വീട്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്ന് ആ മക്കള് ഒരാള് കുഞ്ഞുവാവയാ ഒരാള് ചെറിയ ക്ലാസ്സിലാ അങ്ങനെ പോകുന്നു പോകുന്നു.
ആ
പുതിയ മന്ത്രിയൊക്കെ ആയല്ലോ അല്ലെ ഇപ്പോ ആ അതെല്ലെ ആ ആ നന്നായിട്ട് ഭരണൊക്കെ നടക്കട്ടെ അതെ അതെ നട നല്ല രീതിയില് പോട്ടെ നമുക്ക് ഉപകാരമുള്ള മന്ത്രിമാരൊക്കെ വരട്ടെ
എന്തോ
സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാവലോ
ആ സ്ത്രീ -
ഞാവ കരീയാണോ
ആ കുഞ്ഞാവ എടക്ക് ചുമ്മാ മൂത്ത കൊച്ചുവായിട്ട് കളിയ കളിച്ചോണ്ട് നടക്കുവാ
ആ
പിന്നെ സ്ത്രീകൾക്ക് അത്ര നമ്മളെ പോലെയുള്ളവർക്ക് ഉപകാരം ഉണ്ടാവില്ല
ആ
നമ്മൾ ഡെയിലി പോകുന്നവർക്കെല്ലാം ഉപകാരം ഉണ്ടാവുള്ളൂ. ഡെയിലി പോയി കഴിയുന്നവർക്ക് രക്ഷപ്പെടും. നമുക്കിപ്പ ഡെയിലി എവിടെ പോവാൻല്ലല്ലോ
അ ബാ
വാർത്തേലൊന്നുംല്ല ആർക്കേകിലൊക്കെ നമ്മക്ക് ത ആ ണം വരണംന്ന് ആഗ്രഹിക്കുന്നു അത്രയേ ഉള്ളൂ ഇന്നെന്താ നെയ്ച്ചോറും ചിക്കനുആണോ ആ ആരാ ഉണ്ടാക്കിയത് എന്തൊ ഹലോ തിരിയുന്നില്ലല്ലോ
ഞാണ്ടാക്കണ്ട്
അതേലേ ആ ഹലോ തിരിയുന്നില്ലല്ലോ എന് വരപ്പ അവിടെ മഴയാണോ ആഹ മഴ പെയ്യുന്നുണ്ടോ ആഹ ഇങ്ങോട്ടൊന്നും പെയ്തിട്ടേ ഇല്ല ചെറുതായിട്ടൊന്ന് ചാറിയതേ ഉള്ളു ഉം
ആ അ കേട്ടൂട
അതെല്ലെ ആ ആ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂടി നിന്നു പെരും മഴ പെയ്യും ഇപ്പ പെയ്യൂന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ മഴ പെയ്തില്ല
വ്ടെ പെയ്തു
ആഹ് അതെല്ലേ ആഹ്.
നായില്ല.
ഫുഡ് കഴിക്കാൻ ആയില്ല മക്കക്കൊക്കെ ചോറും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
പേരെന്താ
എന്തോ
അവിടെ പേരെന്താ
മക്കളെ അങ്ങനെ ചക്കര മുത്തേന്നൊക്കെ വിളിക്കും അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല കൊതുക്ണ്ടോ അവിടെ
രാത്രി കിടക്കാൻ പറ്റില്ല ഇവിടെ കൊതുക
ആഹ് ഞങ്ങളിവിടെ ചീമക്കൊന്നൊക്കെ ഇട്ടിട്ട് ഇപ്പൊ പൊകച്ചോണ്ടിരിക്ക ഭയങ്കര കൊതുകാ എന്തോ
തിരി
ല്ല
ഇല്ല തിരിയുന്നില്ലല്ലോ
ആഹ് മഴ കാർണായിരിക്കും
ആഹ് മഴ കാർണായിരിക്കും
കുഞ്ഞാവന്റെ പേരെന്താ
കുഞ്ഞാവക്ക് പേരിട്ടിട്ടില്ല
ഇല്ല
ഇല്ല ഇട്ടിട്ടില്ല
ന്ന വൈസായി
വേറെന്തൊക്കെയാ വിശേഷങ്ങള്
വേറെ എന്തൊക്കെ സ്കൂൾ തുറക്കാനായില്ലേ
ആഹ് സ്കൂൾ ഒർക്കാറായി രണ്ടു മാസം പോയന്ന് അറിഞ്ഞില്ല അല്ലെ ഞങ്ങള് കഴിഞ്ഞ ദിവസം സ്കൂളിലോട്ടുള്ള സ്ഥാനങ്ങളൊക്കെ മേടിക്കാൻ പോയി ആ എല്ലാം മേടിച്ചു എല്ലാം ഭയ ഭയങ്കര വിലയ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റൂല
അതെയോ
ഉം പുതിയ ബുക്ക് ബുക്കുകളൊക്കെ ഇപ്രാവശ്യം ചെറിയ മക്കളാണെങ്കിലും കോളേജ് നോട്ട് ട്ട്‌ വേണം അങ്ങനെ കൊറെ ബുക്ക് മേടച്ച് കൊറേ ബുക്ക് വേണം ബുക്ക് മേടിച്ചു പിന്നെന്ത ബേഗ് മേട് കൊട മാത്രം മേടിച്ചില്ല
കാച്ച് ന്നിട്ട് സ്ക്കൂൾ തൊറക്കുല്ലേ
ആഹ് തിങ്കളാഴ്ച തൊട്ട് തൊറക്കും
ഒരാഴ്ചയുള്ളൂ
ഒരാഴ്ചയുള്ളു ഇനി ഇത്ര നാള് യുദ്ധയിരുന്നു ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പത്തേക്കും പഠിപ്പിക്കാനുള്ള യുദ്ധായിരിക്കും അമ്മെ അച്ഛനൊക്കെ എവിടെ
ഇവടെ ണ്ട്
ആഹ് എന്താ പരിപാടി വെറുതെ ഇരിക്കുവാണോ ആഹ്
അവിടെയോ
ഇവിടെ അച്ഛൻ പണി കഴിഞ്ഞ് എത്തിട്ടില്ല അമ്മ ഇവിടെയുണ്ട് അമ്മയിവിടെ ഇരിപ്പുണ്ട്
ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു അത്രക്കെ ചെയ്തു
അവിടെ സീരിയല് കാണുവോ
ഇവിടെ സീരിയൽ അഭിഷേക
അതേലേ ആഹ് അവസ്ഥ നമുക്ക് ഫോൺ ഉള്ളോണ്ട് നമ്മൾ രക്ഷപ്പെട്ടൂല്ലേ
ആഹ് അതെ അതെ അതെ
ആഹ് പ്പൊ കാട്ടാനാക്രമണം ഒക്കെ വർല്ല
ആഹ് ആഹ്ആഹ് വാർത്തയ കണ്ടരുന്ന് എവിടെയോ കൊട്ടിയൂരോ
ആ എവിടെയാന്ന് അറിയത്തില്ല വയനാട്ടിൽ എവിടെയോണ്ട് ആഹ് കാട്ടാനാക്രമണം പിന്നെ എവിടെയ്ക്യൊ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ന്യൂസില് കണ്ടാരുന്നു
നഷ്ടപരികരം കിട്ടുവോ
എന്തോ
നഷ്ട പ പരിഹാരം കിട്ടോ
ആ നഷ്ടപരിഹാരം കിട്ടൂന്നാ പറഞ്ഞത് പക്ഷെ ജീവൻ പോയില്ലേ ഇനി നഷ്ടപരിഹാരം കിട്ടീട്ട് എന്താ കാര്യം ഏറ്റോം വലിയ സങ്കടം ആ കുഞ്ഞി കൊച്ചു മരിച്ചില്ലേ ഇന്ന് ആ ന്യൂസ് കണ്ടായിന്നോ
കണ്ടില്ല
സങ്കടം
എന്താ പറ്റിയത്?
ആ ഇന്നൊരു കുഞ്ഞി കൊച്ചു മരിച്ചിട്ടുണ്ട് കൊച്ചു മുടി വെട്ടാന മറ്റൊ പോയതാന്ന പറഞ്ഞെ
മുടി വെട്ടാനോ
വെട്ടാൻ പോയപ്പോ കാട്ടാന ആക്രമണത്തില് മരിച്ചുന്നാ പറഞ്ഞത ഒരു ചെറിയ പ്രായമേ ഉള്ളൂ ആണെന്നു തോന്നുന്നു ഞാൻ കൊറച്ച മുമ്പാ വാർത്ത കണ്ടത് ആ അന്നേരം അങ്ങനെ പറയുന്ന കേട്ടു എന്തൊക്കെ അവസ്ഥകളാ അവിടേക്ക് ആനശല്യമുണ്ടോ?
ഇവിടെ അങ്ങനെ ആനശല്യമൊന്നുമില്ല ഇടക്കിടക്കൊക്കെ മാനും ഇതൊക്കെ ഇവിടെ വരും
അതെ അല്ലെ ആന്നോ? നമ്മുടെ നാട്ടിലോട്ട് ഇതുവരെ ആന ശല്യമൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല
തലക്കല്ലായി
ആ അത് ചൂടാവുന്നൊണ്ട് എങ്ങനെയന്ന് അറിയാൻ പറ്റും പാമ്പുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതിന്റെ ശല്യം വേറെ കൊഴപ്പൊന്നുമില്ല
നമ്മളെ കഴിഞ്ഞവർഷം ഇവിടെ പുലി വന്നായിരുന്നു
ആ പുലി വന്നോ?
ആഹ് കടുവ വന്നായിരുന്നു.
അതേലേ ആ ആഹ് ആഹ് നമ്മക്ക് രണ്ട് കൊല്ലം മുമ്പേ റ്റെ കടുവ കടുവ വന്നിട്ടുണ്ടായിര് ഒരു ചേട്ടന്റെ ആടിനെയൊക്കെ കൊന്നു തിന്നു അങ്ങനെ ഒക്കെ ആയിരുന്നു
ഭയങ്കര തെരക്കല്ലെ ടൗണിലൊക്കെ
എന്തോ
ടൗണിലൊക്കെ ഭയങ്കര തെരക്കാ
ആ തെരക്ക നാളെ
നാളെ പെരുന്നാളായതുകൊണ്ടായിരിക്കും തെരക്ക്
ആ ഇനി ഇപ്പൊ ഇന്ന് പുറത്ത് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളായിരുന്നൂന്ന്
ആ ആ പുറത്തെ രാജ്യങ്ങളല്ലേ
ആ ആഹ്
ആയില്ലോ
ഇനിയിപ്പൊ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പഴത്തേക്ക് മഴ് മഴയായി മഴക്കാലമായി പിൻ
ആ
അങ്ങനെ എല്ലാം കൂടെ ആകും ഉം ആ